ഹലോ?
കേൾക്ക്ന്നോ?
കേ ആഹ് പറഞ്ഞോ പറഞ്ഞോ, ഉമ്മാക്ക് നമ്മള് ചായപ്പൊടി കൊടുക്ക്ന്ന വെച്ചാ നിർത്തിത്
ആഹ്, അതാ പറഞ്ഞേ അങ്ങൻത്തെ ചായപ്പൊടിയൊക്കെ ഞാൻ ഉമ്മക്ക് കൊട്ക്കും.
അതന്നെ പ്പൊ എനിക്ക് ഈ ചായടെ ഇതിലേക്ക് ആഡിയ്യാനുള്ളൊരു കാര്യാണ് ഞാൻ എനിക്ക് എനി ഞാൻ കണ്ടതല്ല എന്റെ ഇത് പോലെ ബർത്താവിന്റെ ഒര് മൂത്തുമ്മാ അവരും ഇതുപോലെ ഭയങ്കര ചായപ്രിയരാണ് പക്ഷെ ഇത്രം കുടിക്കാറില്ലന്ന് തോന്ന്ണ്ട് നമ്മളൊക്കെ കുടിക്കണ പോലെ അ പക്ഷെ അവടെ നല്ല ഇതുപോലെ നല്ല പാലൊഴിച്ച് നമ്മള അവടെ ചെല്ലുമ്പഴെക്കെ നല്ല ചായ എട് ത്തേരും അവ്‌ട്ത്തെ ചായക്കൊരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇതുപോലെ നല്ല പാലൊക്ക ഒഴിച്ച് നല്ല പാലി ൻ്റെ അല്ലല്ലോ ചായപ്പൊടീടെണല്ലോ ടേസ്റ്റ് നല്ല ചായതരും അങ്ങനെ ര ഒഹ് ആദ്യം നമ്മള് ചോയ് ച്ചില്ല പിന്നെ ഒന്ന് രണ്ട് വട്ടായപ്പോ നമ്മള് ചോയിച്ചത് ഏതാണ് ഈ ചായപ്പൊടിന്ന് അപ്പഴാണ് അതും അവര് സ്പെഷ്യലായിട്ട് വേടിച്ച് വെച്ചേക്ക്ണ ഒരു ചായപ്പൊടിയാണ് ഓൺലൈൻല് കിട്ടുന്നതാണ് ഞാൻ വിജാരിച്ചു ഇതെവിടു ഇത് പിന്നെ എവിടുന്നാണ് ഈ എറക്കുമതി ചെയ്ണത്‌ന്നോ
അതാണ് വിക്രം ന്ന് പറിണത്
ആഹ് അൽ ആഹ് വിക്രം വിക്രം അത് തന്നെ അതാണ് ഞാൻ വിക്രം എന്ന് പറഞ്ഞേ എന്നിട്ട് ഞാനിങ്ങനെ അവടെ ചെല്ലുമ്പോ നമുക്കൊരു സന്തോഷാണ് ഈ ചായ കുടിക്കാലോ കാരണം എന്റെ അറിവില് ഇവര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എവിടന്നാണെന്നുള്ളത് പുള്ളി ആവടെ ത്ത ആ മൂത്താപ്പ ആള് വല്യയ രസികനാണ് അത് കാരണം പുള്ളി ഇങ്ങനെ പറയാതെയൊക്കെ വെച്ച്
അപ്പൊ അവരെങ്ങനെ എവ എങ്ങനെയാ വാങ്ങുന്നത് ഓൺലൈന്
ഇവര് ഓൺലൈനായിട്ട് നമ്മുടെ എല്ലാത്തിലും ഉണ്ട് ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലൊ ക്കെ കിട്ടും ആദ്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇത് ഓൺലൈനിൽ കി ട്ട്ണതാണ്. ഞാൻ വിജാരിച്ച് ഇവര്ക്ക് ആരോ സ്പെഷ്യലായിട്ട് കൊണ്ട് കൊടുക്കണാന്ന് വിജാരിച്ച് വേറെവ്ട്ന്നോ
പക്ഷെ എന്താന്നറിയോ ഫുഡ് ഐറ്റംസ് ഓൺലൈനിൽ വാങ്ങിക്കല്ണ്ടോ
ഞാൻ വാങ്ങിക്കലില്ല പക്ഷെ ആ ഇ ഇവര് അങ്ങനെയാണ് വേടിച്ചതന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഫുഡ് ഞാനങ്ങനെ വേടിക്കലില്ല നമു
ഞാനും ഫുഡ് ഐറ്റംസ് ഇതുവരെ വാങ്ങിയിട്ടില്ല ഡ്രസ്സൊക്കെ മീഷോന്നൊക്കെ ഞാൻ നന്നായിട്ട് എടുക്കല്ണ്ട്
ആഹ് ഡ്രസ്സുകളും പിന്നെ അല്ലെങ്കിലും ഞാന് ഡ്ര ഡ്രസ്സും ശരിയാണ് പക്ഷ ഡ്രസ്സ് ചെലത് ആ നമുക്കീ ആവശ്യം ഇല്ലെങ്കില് റ ത്രണ്ണം അടിക്കാലോ അതുകൊണ്ട് ആഹ് അതന്നെ
ഇടാൻ പറ്റിയ കോട്ടൺ ടൈപ്പ് ഇണ്ട് പിന്നെ മീഷോല് മുന്നൂറ് ഇരുന്നൂറ്റി മുന്നൂറ് മുന്നൂറ്റൻപത് അതായത് നാന്നൂറിന്റെ താഴെ മുന്നൂറിന്റെ ആ റൈറ്റിലൊക്കെ നമുക്ക്
ഞാന് ഇത്തിരി കൊർച്ച് സമയം കിട്ടി കഴിഞ്ഞാൽ ആ ഞാൻ കൊർച്ച് സമയം കിട്ടി കഴിഞ്ഞ ഇതിന്റെ ഉള്ളിലാണ് ഇണ്ടെങ്കില് ഇങ്ങനെ നോക്കി കൊണ്ടിരിക്ക്യും വാ വാങ്ങിക്ക്യാൻ വല്യയ കാര്യായിട്ട് പൈസ ഒന്നുല്ലെങ്കിലും കണ്ടുകൊണ്ടിരിക്ക്ണേന് പൈസ കൊട്ക്കണ്ടല്ലോ
ആഹ് ഞാൻ പക്ഷെ എടക്കടക്ക് വാങ്ങിക്കും ആ വാ ങ്ങിക്കുന്നത് ഇങ്ങനെ ഞാൻ പർഞ്ഞിലേ കോട്ടന്റെ ഉം ചുരിദാറുകളൊക്കെ ആഹ് പാന്റ് ഇണ്ടാവൂല ചെലതിന് പാന്റ് ഇണ്ടാവൂല ഷാളും ടോപ്പും ഉണ്ടാവും അ അപ്പൊ നമുക്ക് പാന്റ് ഏതും അഡ്ജസ്റ്റിയ്യാൻ പറ്റും
ഞാനും മേടിച്ചിരുന്നു നമുക്ക് വീട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരുപാട് ഡ്രസ്സേള്ണ്ട് നല്ല വെലക്കുറവില് കിട്ടുന്നുണ്ട് അതില് പിന്നെ ഞാന് കൂടുതല് വേടിക്കുന്നത് ഈ വീട്ടില് സാധനങ്ങളൊക്കെല്ലേ നമ്മളീ പാത്രം കഴുകി വെക്കുന്ന സ്റ്റാൻൻ്റുകളും കിച്ചൺ ഐറ്റംസൊക്കെ അത്യാവശ്യം എനിക്ക് തോന്ന്ണ് നല്ലതാണ് പിന്നെ അതില് പ്രത്യേകിച്ച് ക്വാളിറ്റി നോക്കാനും ഇല്ല എന്നാ എല്ലാത്തിലുള്ള എല്ലാം ക്വാളിറ്റി എല്ലായിടത്തും സെയിം തന്നെയായിരിക്കും ഞാൻ നോക്കിയിട്ട് അതൊക്കെയാണ് ഏറ്റവും ലാഭം ഓൺലൈനിൽ ഈ മീഷോൽ മേടിക്കുമ്പോ ഈ ആമസോണിൽ നമ്മൾ മേടിച്ചാലും ആ മീഷോയിൽ മേടിച്ചാലും കിട്ടുന്ന ഇതുപോലെ കിച്ചൺ ഐറ്റംസ് ഒക്കെ സെയിം തന്നെ ആയിരിക്കുള്ളൂ കോ റ്റിയിലൊന്നും വലിയ വ്യത്യാസൊന്നും മാറാനില്ല ആണല്ലേ
ഞൻ ഫ്ലിപ്കാട്ടില് നോക്കുമ്പേ
ഉം ഉം
ങ്ങണ്ട് ഇതീന്നും വാങ്ങും. മീഷോന്നും വാങ്ങും രണ്ട് ഏകദേശം ഒരേ പ്രൊഡക് റ്റായിരിക്കും അതെനിക്ക് തോന്ന്ന്ന് ഇവരൊക്കെ ഓരോ ടീംസായിട്ട് ടൈപ്പ് ആണെന്ന് തോന്നുന്നു
ആഹ് അല്ല എനിക്കോണത് ഇതെല്ലാം ഇതിന്റെയൊക്കെ മാനുഫാക്ചർ ഒരു സ്ഥലത്ത്ന്നായിരിക്കും ഇണ്ടാ ക്ക്ന്നതെല്ലാം ഒരേ സ്ഥലത്ത്ന്നും ഇവരിങ്ങനെ ഇതാക്ക്ന്നതായിരിക്കും ഓരോരുത്തര് ഓരോത് ഓരാ ഡീലേഴ്സ്ണ്ടല്ലോ ഇത് വി ക്ക്ണ അങ്ങനേ ആയിരിക്കും. എങ്ങനേണെങ്കിലും ഇതിന്റെ ഒക്കെ ക്വാളിറ്റി ഒന്നാണ് അങ്ങനെ നോ ക്കുമ്പോ മീശോണ് ലാഭം കാരണം ഒരേ ക്വാളിറ്റിള്ള സാധനം ആമസോണില് കൊടുക്കും മീഷോല് കൊടുക്കുമ്പോ മീഷോലല്ലേ വിലക്കുറവ് നോക്കുമ്പോ മീശോയി കാര്യങ്ങൾലൊക്കെ നല്ലല്ല
പക്ഷെ ഇണ്ടല്ലോ ഫ്ലിപ്പ്കാർട്ടിലെ ബെഡ്ഷീറ്റ് ഒക്കെണ്ട് നല്ല നമ്മളിപ്പോ ഈ ഇലാസ്റ്റിക് ബെഡ്ഷീറ്റ് ണ്ടല്ലോ ഇരുന്നൂറ്റി അൻപത് മുന്നൂറ്ന് ബെഡ്ഷീറ്റും പില്ലോ കവറും ഒരു കൊഴപ്പുല്ല
അതെല്ലെ ഓഹ്
എന്റെ അട്ത്ത്പ്പം ഞാന് അഞ്ചാറണ്ണം വാങ്ങിട്ട്ണ്ട് ഇതൊക്കെ നല്ല അതായത് ചെലത് നമ്മള് വാങ്ങി കഴിഞ്ഞാല് നല്ല ക്ലോ ത്തും കാര്യങ്ങളായിക്കും അപ്പം നമ്മളയിന്റെ കളർചേഞ്ച് വീണ്ടും എടുക്കും
ആഹ് അല്ലേ ഇത് ഞാൻ ചോയിക്കുന്നന്നർഞ്ഞാ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പല്ലതും പക്ഷെ അത് കോട്ടൻ അല്ലല്ലോ പക്കാ പ്യുവർ കോട്ടനല്ല
കോട്ട ഞാൻ വാങ്ങിയതൊക്കെ കോട്ടൺ അത് ഞാൻ വേറൊര് കാര്യം പറയട്ടെ നമ്മള് റൈറ്റ് ഞാ പറഞ്ഞില്ലേ ഇരുന്നൂ റ്റിം മുന്നൂറിന്റെ താഴെ ആ അപ്പം പിന്നെ ഇലാസ്റ്റിക് ടൈപ്പ് അതൊക്കെ ഞാന് ഇവിടെ അല്ലാതെ ഷോപ്പുകളിൽ ഡയറ ക്ട് നമ്മള് പോയിചയ് വാങ്ങുന്ന സമയത്ത് അവര് അഞ്ഞൂറും അറുന്നൂറും എഴ്ന്നൂറൊക്കെ പറയുന്ന സാധനാണേ ഇത് വെച്ചോക്കുമ്പം എന്തോര് നമ്ക്ക് ലാഭാണ്
അതെ ഞാനും മേടിച്ചിട്ടുണ്ട് ഒരെണ്ണൊക്കെ പക്ഷെ അത് ഈ കോട്ടൻന്ന് പറഞ്ഞാല് നമ്മളിങ്ങനെ ഒരു തെന്നി പോകുന്ന അങ്ങൻത്തെല്ലേ ഒരു തെന്നി പോകുന്നക്കൊയിന്റെ അനുസരിച്ചരു തുണിയല്ലേ
അതിന് ഞാൻ പറഞ്ഞില്ലേ ഇലാസ്റ്റിക് ടൈപ്പ് വാങ്ങി ച്ചാ മതി ഇ പ്രശ്ണം വരൂലല്ലോ ബെഡിന്റെ താഴേക്ക് കവറൈയ്ത് അതായത് ഓരോ കോണിലും ഇങ്ങനെ കവറൈത് വെക്കുന്ന ടൈപ്പ്
വെക്കുന്നത് ആ ഉവ്വെ ഞാൻ കണ്ടിട്ടുണ്ട് മറ്റേ ഇലാസ്റ്റികുള്ളത്
ആഹ് അത് നല്ലതാണ് അതോണ്ട്
നൈപിടിച്ചിരുന്നോളും അത് ഞാം മേടിച്ചിട്ടില്ല ഇതുവരെ എന്നാലും മേടിച്ചു പിന്നെ എനിക്ക് തുണിയാണ് പ്രശ്നം
ക്ക് തീരെ പൈസ കൊറവാണ്
ആഹ് പക്ഷെ ഞാൻ പറഞ്ഞത് എനിക്ക് - തുണി എനിക്ക് ഇങ്ങനെ കോട്ടൻ തന്നെ വേണംന്ന് ഒരാഗ്രഹം പക്ഷെ കോട്ടനൊക്കെ ഭയങ്കര പൈസയാണ് അത് വേറെ കാര്യം ആഹ് ആഹ്
കോട്ടന്റെ അല്ല ഇപ്പൊ സാധാരണ രീതിയിൽ നമ്മളിപ്പ ഈ റൈറ്റിനൊക്കെ ഈ എലാസ്റ്റിക് - ടൈപ്പ് അല്ലാെതെ വങ്ങിയാലും ബെഡിന്റെ മോളില് നിക്കൂല നമ്മള് രണ്ട് ചാട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പിള്ളേരൊക്കെ ചേർന്ന് ചാടിയാല് ഒക്കെ പൊറത്ത്ക്കാവും
അതിപ്പോ ഏത് തുണിടെ ആണെങ്കിലും നിക്കൂല
ആഹ് അതുകൊണ്ട് ഞാന് ഇലാസ്റ്റിക് ടൈപ്പാണ് ഇപ്പൊ മെയിനായിട്ട് വാങ്ങുന്നത്
ഉം ഇനിപ്പ അതൊന്നാ മേടിച്ച് ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് ഓരോ വീഡിയോ - ഇപ്പൊ വീട്ടില് ക്ക് ഇത് പോലെ നമുക്ക് അന്ന് ഞാൻ മേടിച്ചിട്ടില്ല വേറെ ബെഡ്ഷീറ്റൊന്നും അപ്പൊ കാണാൻ നല്ല ഭംഗി ഉള്ള ഒരെണം കണ്ടപ്പോ ഞാൻ ഒരെണ്ണം മേടിച്ചു പക്ഷെ മേടിച്ച് മേടിച്ചപ്പോഴും നമുക്ക്- കൊണ്ട് വന്നീല നല്ല ആഹ് കൊള്ളാം അടിപൊളി പൈസക്ക് - ഇനി ഇത് പുറ എവിടെയും കിട്ടൂല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നിന്ന് അത് പറഞ്ഞ അങ്ങനെ ഉപയോഗിച്ച് അത് ഒര് ഒറ്റ അലക്ക് അലക്കിയപ്പോഴേക്കും വേറെ കൊഴപ്പൊന്നും പറ്റിയില്ല പക്ഷെ അത് ഇങ്ങനെ കോട്ടൺ അല്ല അതിന്റെ സ്റ്റിഫ്നെസ് അല്ല അതിന്റെ പശ - ഉണ്ടായിരുന്നു പശ എല്ലാം ഇളകി പോയിട്ട് അതിങ്ങനെ ഭയങ്കര - ഒരു സോഫ്റ്റ് ഇങ്ങനെ കട്ടിയില്ലാത്ത ഒരു പാട പോലെ ഒരു തുണി പോലെ ഇങ്ങനെ
ആ ഒരെണ്ണമേ വാങ്ങീട്ടുണ്ടാവുള്ളു ഇല്ലേ ഓൺലൈന്
അത് ഒരെണ്ണം മാത്രേ വാങ്ങിട്ടുള്ളൂ ആ ഒരെണ്ണം അത് വിരിക്കാറുണ്ട് വല്ലപ്പോഴും കാരണം - എനിക്ക് ആ തുണിയാണ് കട്ടിയൊന്നും പ്രശ്നമൊന്നുമല്ല പക്ഷെ എനിക്ക് ഇങ്ങനെ - കോട്ടൺ തുണി വേണം അതില് അങ്ങനെ അത് ഉപയോഗിച്ച് ഒരു ശീലം ആയതുകൊണ്ടായിരിക്കും - അങ്ങനെ മിക്കതും കോട്ടനാണ് വീട്ടിലുള്ളത്
ആഹ് ആഹ്
ആ തുണി അത് അങ്ങനെ ആയതുകൊണ്ടാണ് അപ്പോഴും ഞാൻ ഓർക്കാറുണ്ട് ഈ കോട്ടൺ തുണിയൊക്കെ ഇങ്ങനെ അടി- ച്ച് കിട്ടുയാണെങ്കിൽ കൊള്ളാമായിരുന്നു ഇണ്ടാവുയിരിക്കും പക്ഷെ ഭയങ്കര പൈസ ആയിരിക്കും കടയിലൊക്കെ പോകുമ്പം കോട്ടനൊക്കെ നല്ല പൈസയാണ് അപ്പൊ ഇതുപോലെ ഇലാസ്റ്റിക്കും കൂടി വെച്ചതാണെങ്കില് എത്ര പൈസ ആയിട്ട് ഉണ്ടാവും ഇതിനൊക്കെ
നല്ല പൈസ വരോ ഇണ്ട് ഇണ്ട് നല്ല പൈസ ചോദിക്കുന്നുണ്ട് കടെന്ന് ഞാൻ - കടെന്ന് അങ്ങനത്തൊന്നും വാങ്ങിക്കാറില്ല അതൊക്കെ ഞാൻ ഓൺലൈൻ അതോന്നും - എങ്ങനെ എന്ന് വെച്ചാൽ എന്നെ കിട്ടുവാൻ പോലും അറിയില്ലില്ല ഞാൻ
ആഹ് മേടിക്കാൻ മൊതലാവൂല അപ്പൊ വേറെ എന്തെങ്കിലും സൈഡ് ബിസിനസ്സ് എന്തെങ്കിലും ഒണ്ടോ
എനിക്കോ ഞാൻ ജോലി ചെയ്തോണ്ടിരുന്നതാണ് ഇപ്പഴാണ് ഒരു - ഒരു വർഷം കഴിഞ്ഞ് നിർത്തിട്ട് ഞാൻ ഒരു എട്ട് ഒമ്പത് -
ഉം ഉം
പതിനൊന്ന് വർഷത്തോളം ഞാൻ ജോലിക്ക് പോയിട്ടുണ്ട്
എത്രയാണ്
പതിനൊന്ന് വർഷം
ഓഹ് മാ ആഹ് നല്ല കാര്യം ആഹ് ആഹ് അപ്പൊ അവിടെ പോയി ഇത് ചെയ്യോ അതോ വീട്ടില് ഇരുന്ന് ചെയ്യോ
അല്ല അല്ല ഓഫീസ് ഞാൻ കമ്പനി സ്റ്റോറിലേനു അവിടെ പോയി സ്റ്റോറില് പോയിരിക്കല്ലേന്ന് രാവിലെ പത്ത് ടു വൈകുന്നേരം ഏഴ് മണിവരെ ഇത് സ്റ്റോർ ടൈം ഇണ്ടാർന്നു അപ്പൊ പിന്നെ നിർ
ക്കായി കഴിഞ്ഞേ പിന്നാണോ ജോലിക്ക്
ആഹ് കുട്ടികള് പോയിക്കൊണ്ടിരുന്നപ്പൊ ഞാൻ തറവാട്ടില് ഏഹ് അതായത് കെട്ടിയോന്റെ ഉമ്മെന്റെ അടുത്താർ പോയിരുന്നു വൈകുന്നേരം അവര് സ്കൂൾ വിട്ടിട്ട് അങ്ങട്ടന്നേ പോവ്വാ
ആ സ്കൂളിൽ പോണം അയിന് ഈ രണ്ടു വയസ്സില് മൂന്ന് വയസ്സിലൊക്കെ പോവുമായിരുന്ന് ജോലിക്ക്
ആഹ് അതായത് എന്റെ ചെറിയ മോൾക്ക് ഒരു വയസ് ഒന്നര വയസ്സായപ്പം ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിട്ടിണ്ട് വല്യ മോൾക്ക് മൂന്ന് വയസ് ആകുമ്പോഴും അന്നാണ് ഞാൻ തൊടങ്ങുന്നത് അപ്പോ ആ എ അന്നേരം എന്റെ വീട്ടിലായിരുന്നു ഞങ്ങക്ക് സ്വന്തം വീടൊന്നും ആയിട്ടില്ല അപ്പൊ എന്റെ ഉമ്മ നോക്കിക്കോളൂം പിന്നെ സ്കൂളില് പോവാൻ അവര് ഏ എൽ കെ ജി മുതൽ പോകാൻ തുടങ്ങിയപ്പോഴും അവര് ഏഹ് ഉമ്മന്നെ വണ്ടി കേറ്റി വിട്ട് തിരിച്ച് ഇതാക്കിക്കൊളും എനിക്ക് പോവാ അത്രേ പണിയിള്ളാർന്നു പിന്നെ ഞങ്ങള് വീടെടുത്ത് മാറിയേനേഷാണ് ഞാന് നിർത്തിയത് കാരണം എത്തുന്ന സമയം കുറേ അതായത് കുറച്ച് ഒരു ഏഹ് മുപ്പത്തഞ്ച് കിലോമീറ്ററോളം
ആഹ്
പോയി വരണെങ്കില് അപ്പൊ ഞാന് ആഹ് അപ്പം ടൈം എടുക്കഴിഞ്ഞപ്പോ ഒരൊന്നര മണിക്കൂറോളം എനിക്ക് ബസ്സിനന്നെ സമയെടുക്കും അപ്പേഴ് മണിക്ക് ഞാൻ അവിടെ നിന്ന് എറങ്ങിയാ എട്ടരാകും വീട്ടിലെത്തുമ്പോ അപ്പൊ പിന്നെ ആൾക്കാര് പലതും പറയാൻ തൊടങ്ങി
ആഹ് അല്ല ആൾക്കാര് പറയുന്നതോ അല്ല ആൾക്കാര് പറയുന്ന പ്രശ് നല്ല പക്ഷെ എട്ടരക്ക്ക്കെ വരാന്ന് പറഞ്ഞാല് ഇപ്പഴത്തെ സാഹചര്യങ്ങള് വളരെ മോശമാണ്
അതെ അതെ ആൾക്കാര് അത് കമ്പനി സ്റ്റോർ ആകുമ്പോ അയിന് ബസ്സിൽ ആ ഒരൊറ്റ ബസ്സ് കേറിരുന്നാ മതി ഇവിടെ എ
ആഹ് എത്തും അതെ അതെ
നമുക്ക് വേറെ എവിടെയും എറങ്ങി കേറണ്ട ആവശ്യൊന്നുല്ല അപ്പൊ അവർക്ക് കമ്പനി സ്റ്റോറാവുമ്പോ അവർക്ക് ആ ടൈമും നിർബന്ധാണ്
ആഹ് നിർബന്ധാണ് ഉം ആഹ് തെ ആഹ് അതെ അതെ അപ്പം നേര ത്തുള്ള വീട് അതിനടുത്തായിരുന്നോ ഇപ്പൊ നിങ്ങള് ഇങ്ങനെ ദൂരേക്കും
എനിക്ക് പ്രശ് നല്ലേനി എന്റെ വീട്ടില് ആയിരുന്ന് ഇവിടുന്ന് ഒരു രണ്ട് സ്റ്റോപ്പ് അപ്പറായിരുന്നു അപ്പൊ അവിടെ ഇങ്ങനെ ആരും പറയൂല്ല അപ്പ ചെലർക്ക് ഇണ്ടാവോല്ലോ നമ്മള് ജോലി ക്കൊക്കെ പോകുമ്പോ അടുത്തുള്ളവർക്കൊക്കെ ഭയങ്കര കുശുമ്പും അങ്ങനെയുള്ള ഐറ്റങ്ങൾ എണ്ടാവോല്ലോ
ഞാൻ അത് മനസ്സിലായി എനിക്ക് ആളുകള് പറയണത് ഓക്കെ പക്ഷെ എങ്കിലും അ ഇത് ഞാൻ പറയണത് ആളുകളെക്കാളും ഈ സമയവേ എട്ടരാന്ന് പറഞ്ഞ സമയം എ നമ്മള് പറയും വല്യ സംഭവോക്ക പറയും എട്ടരക്കൊക്കെ പൊറത്തിറങ്ങി നടക്കണംന്ന് പക്ഷെ ഇത് സമൂഹം കൂടി അനുവദിക്കണ്ടേ ഇപ്പത്തെ ഒരു ക സാഹചര്യം കാലഘട്ടം അത്ര മോശായത് കൊണ്ടാണ് ഞാൻ ചോദിക്കണെ ഈ എട്ടര സമയം ത്ത് വരാന്ന് പറഞ്ഞാ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ പിന്നെ ഇപ്പം പിള്ളേരും വീട്ടിലുണ്ടോ ഉം ഇണ്ടാവും അല്ല ഈ ബസില് ആളുകളൊക്കെ ഉണ്ടാവോ എങ്ങനെയാണ് എപ്പഴും
ക്ഷ്ടം പോലെ ആൾക്കാരുണ്ടാവും ജോലി കഴിഞ്ഞ് വരുന്നവരും മൊ മുഴുവനും ഉണ്ടാവും. പിന്നെ നമ്മള് ആ ഒരു ഏരിയയിലേക്ക്ല്ലെ സ്ഥിരം ബസ്സാവുമ്പോ ച്ച് ഉള്ളോട്ട്ല്ലെ ഏരിയാണ്. അപ്പൊ അ നമ്മള് അറിയുന്ന ആൾക്കാരെന്നെ ആയിരിക്കും കൂടുതലു ഉണ്ടാവാ.
എങ്കി പിന്നെ കൊഴപ്പം ഇല്ലായിരുന്നു കണ്ടിന്യൂ തന്നെ ചെയ്യായിരുന്നു.
കണ്ടിന്യൂ ചെയ്യാന് ഞാന് ആഹ് ബുദ്ധിമുട്ട് വന്നഴിഞ്ഞാ പിന്നെ ഇവർക്കു ഏ ഹ് പിന്നെ പിള്ളേരു എന്തേ സ്വന്തം വീട്ടിലേക്ക് മാറിയപ്പം അവര്
ആഹ് അത് ശരിയാ അവർക്കത് ബുദ്ധിമുട്ടാവും പിന്നെ അവര് ഒറ്റക്കിരിക്കണ്ടേ ആ സമയം വരെ. പിന്നെ എനിക്ക് തോന്നുന്നുണ്ട് രാവിലെ അപ്പം നേരത്തെ പോണ്ടി വര്വോ?
ഞാൻ ഒന്നൂടെ വിളിക്കട്ടെ.
ആഹ് വിളിച്ചോ വിളിച്ചോ വിളിച്ചോ.